അഷ്
ഹെലോ ആ പറെയുന്നെ കേൾക്കാവോ
ആഹ പറയുന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെടാ
ആഹ പറഞ്ഞോ അ എന്തുണ്ട് സുഖാന്നോ അവ്ടെ മഴെയൊക്കെ ഉണ്ടോ?
ആ ഇവിടെ ആണെങ്കി ഇന്ന് രാവിലെ നല്ലെ മഴെയായിരുന്നു മഴെ കണ്ടാ നമ്മള് വിയാരിക്കും ഇന്ന് തോര ത്തില്ലെന്ന് പഷെ ഒരു ഉച്ച രാവിലെ നല്ലെ മഴെയായിരുന്നു പിന്നെ ചെറുകനെ മഴെ പെയ്തു പിന്നെ ഉ ഉച്ചായപ്പോഴത്തേക്ക് നല്ല രീതിക്ക് തോന്നു, ഉച്ച കഴിഞ്ഞ് നല്ലെ വെയിലായിരുന്നു കുറെ തുണികളൊക്കെ ഉണക്കി. അവിടെയോ?
ഓ ഇവ്ടെ രാവിലെ ഞാൻ രാവിലെ വേറെരു സ്ഥലത്തായിരുന്നു നിന്നത് ഒര്ട് ത്ത് വരെ പോണവായിരുന്നു കേട്ടോ അപ്പം രാവിലെ നല്ലെ പെരുമഴയായിരുന്നു പിന്നെ ഉച്ചയായപ്പോ വെയിലായി പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് വീ നാട്ടി വന്നപ്പോ ഇവ്ടെ വല്ല്യയ മഴയൊന്നും പെയ്തിട്ടില്ല ഇവടെ അല്ലേലും ഞങ്ങള് നിക്കിന്ന ഈ സ്ഥലത്ത് മയ കൊറവാ ഞാന് ഹോസ്റ്റ്ൽലാ നിക്കിന്നത് അപ്പൊ അവടെ ആ ഒര് സൈഡിൽ നല്ലെ മഴയാന്ന് നല്ലെ മഴെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നല്ല മഴെയായിരുന്നു അങ്ങനെ ഏമ് ഏ സി കാണും, അപ്പം ഞാൻ നാആ ഹോസ്റ്റൽന്റെ ഓണറിന്റെട്ത്ത് പറഞ്ഞ് എ സി ഓൺ ചെയ്യെല്ലേന്ന് പറ്ഞ്ഞിട്ട് പിന്നെ കൊറച്ചെ നേരം കഴിഞ്ഞപ്പം ആഹ പിന്നെ ചൂടെടുത്തു തൊടങ്ങി പിന്നെ ജെനലൊക്കെ തൊറന്നി ട്ടിട്ട് ഫാനൊക്കെ ഇട്ട് കിടന്ന്. അങ്ങനെ ഉള്ള മഴെയാ പെട്ടെന്ന് മര മഴ പെയ്യും പക്ഷെ ഇവിടെ അത്രെയും മഴെയില്ല
ആഹ ആ ചെല സ്ഥലത്തൊക്കെ അങ്ങനെയാണല്ലോ ഇവ്ടെ ഇവിടെ ആണെങ്കിലും മഴ കൊറവാ ഞാൻ എന്റെ വീട്ടി പോയിക്കഴിഞ്ഞാ അവ് എപ്പഴും മഴയായിരിക്കും അവിടെ ഓണം ക്ക് സമയത്ത് നമ്മള് പോയാലും എടവിട്ട് മഴ കാണും.
ആഹ് ഹാ ഹാ.
പിന്നെ ഈ ജനലൊക്കെ രാത്രി തൊറന്നിട്ട് കിടക്കുമ്പോ കൊതുകിന്റെയൊക്കെ ശല്യം ഇല്ലേ.
രാത്രീല് അങ്ങനെയല്ല ഈ ഒരു സന്ധ്യ ആവുന്ന സമയത്ത് ആ കൊതുക് കൂടുതലും. അല്ലെലും ആ ഹോസ് റ്റൽല് അങ്ങനെ കൊതുവിന്റെ സ് ശല്യവൊന്നുവില്ല. പക്ഷെ ഞങ്ങടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഈ ഏഹ് സന്ധ്യക്ക് വെളക്ക് കത്തിക്കുന്ന സമയമാവുമ്പം അമ്മ അങ്ങനെ ഫാനും ഇടത്തില്ല അപ്പൊ കൊതുകെക്ക് ഇങ്ങനെ ഹാളി തന്നെ വിളക്ക് കത്തിക്കുന്നെ അപ്പം ഈ കൊതുവെല്ലാം അകത്ത് കേറാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷെ എന്ന് ഹോസ്റ്റലി അത്രയില്ല. കാരണംന്ന് വെച്ചാൽ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പം തന്നെ ഏഹ് ഒരു ഏഴുമണിയൊക്കെ ആവും. ഞാ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഈ മഴയൊക്കെ ആവുമ്പം ഈ ചെരട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ അതുപോലെ തന്നെ ഈ പ്ലാസ് റ്റിക്ക് പാത്രങ്ങൾ ഇതൊക്കെ നമ്മൾ കമത്തി തന്നെ വെക്കണം. അല്ലെങ്കി ഇനി അങ്ങോട്ട് കൊതുകിന്റെ ശല്യം കൊതുകു മൂലം എന്തെല്ലാം രോഗങ്ങളാ വരുന്നെ. അങ്ങനൊക്കെ, ഏഹ് വരേണ്ടി വരും. അപ്പം നമ്മൾ തന്നെ മുൻ കരുതലെടുത്താ നമുക്ക ന്നെ കൊള്ളാം. കാരണം ഇപ്പം ഡെങ്കിപ്പിയൊക്കെ കൂടും. അതുപോലെന്നെ ഓരോ പനികളൊക്കെ വരുവല്ലേ മഴക്കാലവല്ലേ.
അതെ അതെ. ഇവിടാണെങ്കില് ആഹ്. ഇവിടെയാണെങ്കില് എങ്ങനാന്നറിയാവോ കാ നമ്മടെ പുറവശത്തെ കൊറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീടുകളും ഒന്നു ഇല്ല. വെറും ഇങ്ങനെ കിടക്കുവാ അന്നേരം അതിലൊക്കേന്ന് വെച്ചാ നമ്മുടെ ഒരാളിന്റെ പൊ ക്കത്തിലാ പോച്ചകൾ വളർന്ന് കിടക്കണെ. അതുകൊണ്ട് തന്നെ ഈ പോച്ചകളൊക്കെ ഇത്രേം വളർന്ന് നടക്കുന്ന സ ഭയങ്കര കൊതുകിന്റെ ശല്യവാട്ടാ. മിറ്റത്തൊന്നും എറങ്ങിയാ നമ്മടെ കൂടെ നടന്ന് കൊത്തും കൊതുക്. പിന്നെ റൂമിൽ കേറുമ്പോം വൈകിട്ടൊക്കെ വിളക്ക് കത്തിക്കുന്നേന് മുന്നേ ഇല്ല ചീക്ക് പൊടിയൊക്കെ ഇല്ലേ അതും കുഞ്ചിരിക്കയൊക്കെ ഇട്ടൊന്ന് പൊകക്ക്യും.
ആഹ് ആഹ്.
അന്നേരം പിന്നെ കൊതുകിന്റെ ശല്യം വളരെ കൊറവാണ്.
ആഹ് എനിക്ക് എന്റെ വീട്ടിലും ഇതുപോലാ. ഈ ഒത്തിരി പറമ്പുണ്ട് പറമ്പുണ്ടായോണ്ട് അവള് ഇഷ്ടംപോലെ പോച്ചയൊക്കെ ഇങ്ങനെ വളരും. അപ്പം ചെല സമയത്ത് ഈ ആരെയെങ്കിലും വെച്ച് ഇത് മൊത്തം ഈ മെഷീൻ വെച്ചിട്ട് ഏഹ് മൊത്തത്തി മാ റ്റിക്കളയല്ലേ അങ്ങനെ ചെയ്യുമ്പഴേക്കും അതിന്റെ ശല്യം കൊറച്ച് കൊറയേം ചെയ്യും ഏഹ് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷ് പക്ഷെ നമ്മള് തന്നെ മുൻകരുതല് എടുത്താലേ അതിനൊക്കെ എന്തോ പറയുന്നെ ഇത് ഈ അസുഖത്തിൽ നിന്നൊക്കെ മാറ്റാനായിട്ട് നമുക്ക് തന്നെ പറ്റത്തൊള്ളൂ.
ആഹ് അതെ. ഇപ്പം എന്തുവാ പിന്നെ പഞ്ചായത്തിന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സൺഡേ നമ്മളെല്ലാം ഡ്രൈഡേ ആചരിക്കണംന്ന്. അതുകൊണ്ട് ഏഹ് സൺഡേ ദിവസം പുള്ളാരായാലും എല്ലാം എല്ലാം എടത്തും നോക്കിട്ട് ചെരട്ടക്കകത്തോ നമ്മുടെ പരിസരത്തൊക്കെ ഇങ്ങനെ വെള്ളം കെ ട്ടി ച്ചെടിച്ചട്ടിക്കാത്തോ ഒക്കെ വെള്ള ഒക്കെ കെട്ടി കെടപ്പുണ്ടെങ്കിൽ അതെല്ലാം എട് ത്ത് കളയും ഞങ്ങള്. കഴിവതും നമ്മളെം കൊണ്ടാവുന്ന രീ തീല് നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
ആഹ് ആണ്. അങ്ങനെയൊക്കെ ചെയ്താ മാത്രേ ഇപ്പൊ ഇതിന്റെയൊക്കെ ശല്യം കൊറയ്ക്കാൻ പറ്റൂ. കാരണം ഈ കൊതുക് ഈ നമ്മൾ ഈ കെട്ടി കിടക്കുന്ന വെള്ളത്തിലാന്നല്ലോ ഒത്തിരി മൊട്ടയിടുന്നതും അത്
ആഹ്
പെറ്റുപെരുകുന്നതും ഒക്കെ അപ്പം ഈ നമ്മൾ അതിന വേണ്ടി മുൻകരുത ൽ എഴുത്താൽ മാത്രമേ നമുക്ക് ഈ അസുഖങ്ങളൊന്നും വരാതിരിക്കത്തുള്ളൂ പിന്നെ മഴയൊക്കെല്ല സിനിമകളൊക്കെ കാണാൻ പോവാറുണ്ടോ
ആഹ് സിനിമകളൊക്കെ കാണാൻ പോറുണ്ട് ഇപ്പൊ അടു ഇത്രറ അടുത്തിടെ ഇറങ്ങിയൽ ആ ലേട്ടന്റെ ദൃശ്യമാണ് ഞങ്ങളിപ്പം ലാസ്റ്റ് കണ്ട നിർത്തിയിരിക്കുന്ന സിനിമ
ആന്നോ ഞാനും അത് തന്നെ അ അവസാനമായിട്ട് കണ്ടത് ദൃശ്യ ഞാന് ആ ഒന്നും രണ്ടും കണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രതീക്ഷിച്ചാ മൂന്നും പോ ത് നല്ലൊരു സിനിമയായിരുന്നു യത് നല്ലൊരു സിനിമ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ദൃശ്യം ഈ ദൃശ്യം നാലുണ്ടെന്ന് പറ പറയുന്നു അതിന് വേണ്ടിട്ട് ഇങ്ങനെ
വെയിറ്റിങ്ങിലായിരിക്കും ആ ഞങ്ങള് ഇത് കണക്കെന്നെ ആഹ് നല്ല സിനിമയായിരുന്നു പോയി കണ്ടു അപ്പം ആ നല്ല സിനിമയായിരുന്നു പിന്നെ ലാലേട്ടനോട് നമുക്ക് ഫയങ്കര ഇഷ് ടാണല്ലോ ഇവിടെ ഞങ്ങൾ എല്ലാരും ലാലേട്ടൻ ഫാൻസാണ് അന്നേരം പിന്നെ ലാലേട്ടന്റെ സിനിമ ആയതുകൊണ്ട് മിക്കവാറും എറങ്ങുന്ന എല്ലാ സിനിമ മേ ലാലേട്ടന്റെ കഴിവ് കേട്ടോ
എനിക്ക് തോന്നുന്നു ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളെന്ന് തോന്നുന്നു അതിനി ഒ ടി ടി ആയിട്ട് റിലീസ് ആവുംന്ന് തോന്നുന്നുണ്ട് ആ സിനിമ അപ്പം പിന്നെ ഒന്നുടെ കാണാം എനിക്കും ഭയങ്കര ഇഷ്ടായി അതുപോലെ തന്നെ ആഹ് ആഹ് അതെ ആഹ് കാരണം എന്റെ വീ വീടിന്റെ അടുത്ത് തന്നെ തിയേറ്ററൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ ബസ്സ് വഴി പോവാന്നെങ്കി വീടിന്റെ അടു ത്ത്ന്ന് ബസ്സ് കേറി പോവാന്നെങ്കി ഒരു രണ്ട് ബസ്സ് കേറിപ്പോണം കാരണം അതിങ്ങനെ റോഡ് വഴി ചുറ്റിയാ പോന്നേ അല്ല സ്കൂട്ടറിലാണ് പോവാണെങ്കി ചെലപ്പോ ഒരു പത്ത് മിനിറ്റൊണ്ട് തിയേറ്ററിലെത്താൻ പറ്റും പറ്റും അപ്പോ അവ ഞാൻ മിക്കേള്ള പുതിയ സിനിമയും പോയി കാണാറുണ്ട് പണ്ട്
ആഹ് ഞങ്ങള്ടെ ഇവിടെ അത് കണക്കെന്നെ ഞങ്ങള്ടെ ഇവിടുന്ന് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നടന്നു പോകാനായാലുള്ള യാത്രേ ഒള്ളൂ തിയേറ്ററിലോട്ട് പോവാൻ ഇവടെ ചെല്ലം
ഓ ഓ ഓ ആ മനസ്സിലായി മനസ്സിലായി എനിക്കറി അറിയാം അറിയാം ആ തിയേറ്റർ അറിയാം
ആഹ് ഇവിടാണ് ഞങ്ങൾ അന്നേരം ഞങ്ങള് രാത്രീലൊക്കെ പോവും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മിക്കവാറും ഞങ്ങള് രാത്രീല് ഒൻമ്പതരേടെ ഷോയ്ക്കൊക്കെയാ അതുകൊണ്ട് പോകുന്നത് വണ്ടിലാവുംമ്പോ പെട്ടെന്നിങ്ങ് വരാം പന്ത്രണ്ടരൊക്കെ ആവും എന്നാലും കഴിവതും അങ്ങനെയൊക്കെയുള്ള സമയത്താ ഞങ്ങള് പോന്നത് അടുത്തായതൊണ്ട് ആഹ്
ആഹ് ഞാൻ ഇതുവരെ രാത്രീലുള്ള ഈ ഷ് ഷോയ്ക്ക് സിനിമ കാണാനായിട്ട് ഇതുവരെ പോയിട്ടില്ല അയ്ന് ഭയങ്കര ആഗ്രഹാ രാത്രിയുള്ള ഒരെണ്ണം ത്തിന് പോണംന്ന് പണ്ടങ്ങാണ്ട് പോയിട്ടുണ്ട് ഇപ്പഴൊന്നും അങ്ങനെ പോയിട്ടേ ഇല്ല മിക്ക ഒള്ളതും പോവുന്നത് വൈകിട്ട് നാല് മണിക്കുള്ളത് അല്ലെങ്കി ഒരു രണ്ട് ക്കുള്ളത് അങ്ങനെ പോന്നത് വൈകുന്നേരത്തിന് മുന്നേ വീട്ടി കേറില്ലേല് വീട്ടില് വഴ ക്കു പറയും അതൊണ്ട് അങ്ങനെ പോയിട്ട് ഇങ് വെരും
വെരും ഞങ്ങള് ആദ്യായിട്ട് കാണാൻ പോ രാ ത്രി പോയതേതാന്നറിയൊ ലോക അന്ന് ഇവിടെ ചെല്ലത്തിൽ ഇങ്ങനെ പണി നടക്ക ക്കുവായിരുന്നു കേട്ടാ അതിന്റെ പേരിൽ നമുക്ക് ചെല്ലത്തി പോവാൻ പറ്റില്ല അവിടാണെങ്കി ഇഷ്ടംപേലെ സീറ്റുകളുണ്ട് അങ്ങനെ പിന്നെ ദൂരെ കൊട്ടാരക്കര ഒരു തിയേറ്ററിൽ പോയി അന്ന് ഞങ്ങള് ലോക പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം അങ്ങനെ ആറരക്ക് ഞങ്ങള് പോയി പോയിട്ട് ഞങ്ങക്ക് സീ ഇത് കിട്ടിയില്ല സീറ്റ് കിട്ടിയില്ല ഒരാൾക്ക് കേറി കാണാ പറഞ്ഞു നമ്മള് നാല് പേരൂടെ പോയി ട്ട് ഒരാളായിട്ട് എങ്ങനെ കേറി കാണും അതൊണ്ട് ഞങ്ങളിങ്ങ് തിരിച്ചു പോരുന്നു പിന്നെ പി റ്റേ ദിവസം രാത്രി ഒൻപതരയ്ക്ക് പോയി
ആഹ് ഞാനും ആ സിനിമ കാണാൻ പോയാരുന്നു ലോക അത് കാണാൻ പോയാരുന്നു കാരണം അത് ഞാൻന്റെ അനിയത്തിടെ കൂടെ പോയത് അത് ഈ സിനിമ എന്തുവാന്ന് പോലും അറിയാതാ പോയി ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട സിനിമയാ പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇനി ആ ലോക ഈ ചാപ്റ്റ ർ വൺ ചാപ്റ്റർ ടു അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഇനി അയിന്റെ ബാക്കി ബാ ക്ക്യായ്ട്ട് ഇനി എറങ്ങുവല്ലൊ പിന്നെയ് ഈ നമ്മള് സംസാരിക്കുമ്പഴേ എനിക്കൊന്നു സ്ഥലത്തിന്റെ പേരങ്ങനെ പറഞ്ഞൂട പറയാതിരിക്കാനായിട്ട് ശ്രമിക്കണം കെട്ടോ
ആഹ്
ഇന്നിട്ട് പിന്നെ ആ അതുപോലെ തന്നെ ഈ ലോക അങ്ങനെയുള്ള സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഈ മിക്കഉള്ള സിനിമ ആയതുകൊണ്ട് തിയേറ്ററിൽ പോയി തന്നെ കാണാറുണ്ട് പിന്നെ കൊ ഈ ദൃശ്യത്തിൻന്റെ കാര്യം പറയയാണെങ്കിതന്നെ ഈ ദൃശ്യംരണ്ടാം ഭാഗം ഇറങ്ങിയപ്പോഴത്തേെ തിയേറ്ററിൽ പോയി കാണാനുള്ള ള്ളൊരു അവസരം ഇല്ലേ നമുക്ക് എല്ലാർക്കും നഷ്ടപ്പെട്ടെ എന്ന് വെച്ചാ അത് ഫോണിലില്ലേ ആ സമയത്ത് ത്തിറങ്ങിയത് പക്ഷേ എന്നാലും അടിപൊളി സിനിമയായിരുന്നു ദൃശ്യം രണ്ട് ഫോണിലാണെങ്കി പോലും ഭയങ്കര ഫുള്ള് എന്തു പറയുന്ന ടിസ്റ്റായിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ആ കഥകളൊക്കെ പോയതും എന്തു നമ്മളൊട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ
ആഹ് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതി തിയിലുള്ള ഒരു കഥയായിരുന്നു ഈ മൂന്ന് നമ്മളല്ലാരും എറങ്ങിന്നറിഞ്ഞപ്പോ എന്തു ആയിരിക്കും കഥ എന്തു ആയിരിക്കും കഥാന്നുള്ള ആകെയുള്ള ആ ഒരു ഇതിലായിരുന്നു അന്നേരം പിന്നെ ഇതിപ്പം നല്ലൊരു കഥയായിരുന്നു വളരെ ഇഷ്ടായി എന്തായാലും
ആന്ന് ആന്ന് പിന്നെ ഇപ്പം മഴയൊക്കെല്ലേ ഇപ്പം ചേ ചെടികളൊക്കെ നടാറൊക്കെ ഉണ്ടോ ഇപ്പം
ആഹ് ചെടികളൊക്കെ നടാറൊക്കണ്ടടാ പിന്നെ മഴായതു കൊണ്ട് കഴിവ് നമുക്ക് ഇതിനെ കൂടെ നിന്ന് പരിപാലിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമേ ഒള്ളൂ പിന്നെ ഇന്ന് അത്യാവശ്യം ചെടിക്കാത്തൊക്കെ അതുകൊണ്ട് ഇഷ്ടം പോലെ പോച്ചകളൊക്കെ വളർന്നു
ആഹ് അങ്ങനെയുണ്ട് ഈ ആന്നാന്ന് ഈ ചെടിച്ചട്ടിക്കക ത്തൊക്കെ ഇങ്ങനെ പോച്ചയൊക്കെ പെട്ടെന്ന് വളരും അതെല്ലാം ഇങ്ങനെ പറിച്ച് കളയേണ്ടി വരും പിന്നെ ശ്രദ്ധിക്കണേ ഈ ചെടിച്ചട്ടിക്കകത്തോക്കെ എഴജന്തുക്കളൊക്കെ വന്നിരിക്കാൻ സാധ്യത കൂടുതലുണ്ട്
ആഹ് ഇമാ ആഹ് അതെ എന്തുവാ കൂടാ കൂടാതായി നമ്മള്പി പെരക്കകത്തക്കെ നമ്മള് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട അതില് ഈ കൊതുകിന്റെ ശല്യുണ്ട് കുപ്പിയിലൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വക്കും ക്കോലോ ചെടി കളൊക്കെ
ആഹ് മനസ്സിലായി ഈ മണിപ്ലാന്റൊക്കെ പോലുള്ള ചെടികളല്ലേ
അങ്ങനെ അതിലും നമുക്ക് അങ്ങന ഇങ്ങനെ നമ്മൾ നോക്കിയിരുന്ന കാണാ ചെല കൊതുകുകളൊക്കെ വന്നിങ്ങനെ ആഹ് നമുക്ക് കൂടി ഇങ്ങനെ ഇതില് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ കാണാം അപ്പൊ കഴിവതും ഏ അതിനെ ഉള്ള ഇതൊക്കെ വേടിച്ച് വെച്ചട്ടുണ്ട് മരുന്നൊക്കെ അതിനകത്തൊക്കെ കൊതുകൊക്കെ വന്നിരിക്കാതിരിക്കന് ക്കാനൊക്കെയുള്ളെ
ആഹ് പ്രത്യേകിച്ച് ഈ മഴക്കാലല്ലേ അപ്പം രോഗങ്ങളൊക്കെ പകരാനുള്ള സാധ്യതകളും പെട്ടെന്ന് വരാനുള്ള സാധ്യതകളുമൊക്കെ കൂടുതലാ.
അങ്ങനെക്കെ തന്നെ ചെയ്യണം നമ്മളെ എല്ലാത്തിനും ഒരു മുൻകരുതല് പോലെ എടുക്കണം. പിന്നെ ഇപ്പം ഈ മഴക്കാലം ആയോണ്ടന്നെ ചെടിക്ക് പ്ര ത്യേകിച്ച് പരിപാലനത്തിൻ്റെ ആവശ്യമില്ലെന്ന എനിക്ക് തോന്ന്ന്നെ. വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി തോന്നുന്നു. കാരണം
ആഹ് അത് മതിയെടാ. അല്ല നല്ല പോണക്കെ വളർന്നോളും. പക്ഷെ ഈ മഴ സമയവുമ്പോ ഇഷ്ടം പോലെ പോച്ചകളൊക്കെ കിളിക്കും. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. ഉം
പിന്നെ വീട്ടിലേക്ക് വേണുന്ന ഈ ഏഹ് എന്തുവാ കറിയാപ്പില അങ്ങനൊക്കെ ഉള്ളത് ഒക്കെ നടാറുണ്ടോ?
ആഹ് അത്യാവശ്യം നടടാ. എങ്കി ഞാൻ പിന്നെ വിളിക്കാവെ.
ഓഹ് ശരി എന്നാ ശരി. ആഹ് ശരി ശരി ശരി